ഹലോ
ആഹ എവിടെ പോയിരുന്നു
എങ്ങനെ
എവിടെ പോയിരുന്നു
ഞാൻ ഇവിടെ അടുത്ത് രു ഫ്രണ്ടിന്റെ വീട്ട് പോയതായിരുന്നു അപ്പളാ ഇങ്ങള് വിളിച്ചിരുന്നേ
എഹേ ഹേ
ഫോണ് എടുക്കാൻ പറ്റില്ല
ആ ഫുഡ്കഴി ഫുഡോക്കെ കഴിച്ചോ
ഫുഡൊക്കെ കഴ്ച്ച് ചുമ്മാ ഇരിക്ക്യാണ് ഇപ്പൊ
കൊച്ചുങ്ങള് കുഞ്ഞുങ്ങളിനെപ്പ വര്യാ
കൊച്ചുങ്ങളെ ഇന്ന്പ്പോ ആ നാലുമണിയൊക്കെ ആ വാനാവും മൂന്നര മൂന്നേ മുക്കാല്
ആഹഹ മറ്റെല വല്ല്യ വല്യകുട്ട്യേളുള്ളല്ലേ
ആ മോള് അത് കഴിഞ്ഞിട്ടേ വെരൊള്ളു അവള് ന്നഅ നടന്നാ വര്യാ
ആഹ
മറ്റൊര് വണ്ടിക്ക് വരും
ആഹ പിന്നെ കണ്ണന്നോണ്ട് വിശേഷം
വിശേഷം ഒക്കെ നല്ലതായിട്ട് പോണ് നിങ്ങളെ വിശേഷെന്താ
ഇവിടെ ചെറുതായ്ട്ട് മഴയൊക്കെ പെയ്തിപ്പം
ആ ഇവിടേം പെയ്തുപ്പോ ഇതുവരേ വെയ്ലായിരുന്നു ഇപ്പ മഴ പെയ്തു അപ്പൊ മഴ മഴപോയും ചെയ്തു വെയ്ല വെയ്ല് -
വെയ്ലായെം ചെയ്തു പിന്നെ ഒന്ന് പെയ്തു പിന്നെ ഒന്ന് വെയ്ലായി
ഫുഡ് ഒക്കെ കഴിച്ചോ
ആഹ കഴിച്ചു കഴിച്ചു കഴിച്ച് വേഗൊന്ന് കെടന്നു
ആഹ എന്തായ്രുന്നു ഫുഡ്
ഫുഡ് ഇന്ന് ഇവിടെന്ന് ചോറ് ചക്ക ചക്ക ഉണ്ടായ്രുന്നു ചക്കാ പിന്നെ അയലക്കറിയില്ലേ അയല അയലക്കറീ പിന്നെ പയറ്തോരൻ പാവക്ക മെഴുക്കുവരട്ടി മോര്
ഹാ
പിന്നെന്തോ നാരങ്ങച്ചാറ്
എന്താ കറി നിങ്ങള്കൊടംമ്പുളി ഇട്ടട്ടാ വെക്കല്
ആ അതെ അതെ മറ്റേത് മ മറ്റേ നമ്മളി ഇങ്ങനെ മീനൊന്നും അങ്ങനെ ഉപയോഗിക്കത്തില്ല മറ്റേ പിഴിഞ്ഞു പുളില്ലേ
ആ
മീനൊന്നും അങ്ങനെഉപയോഗിക്കത്തില്ല
നിന്ന് കൊട കൊടമ്പുളി എന്റെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഇവിടെ ഞങ്ങള്ൾ കൊടമ്പുളി അതിട്ട്ണ് ഉപയോഗിക്കുന്നത്
ആഹ കുടമ്പുളി എവിടന്ന് മേടിക്കും
കടയിൽന്ന് തന്നെ വാങ്ങ
ആഹ കടയിൽന്നൊക്കെ മേടിക്കുന്ന കൊള്ളാമോ
കൊഴപ്പൊന്നില്ല നമ്മള് കഴുക്കിയൂസ് ചെയ്യല്ലോള്ളോ
ആ അതാണ് നാൽ വീട്ടിലൊക്കെ ഉണ്ടന്നുണ്ടെങ്കി അതാണ്
ആവീട്ടിൽന്ന് എനിക്ക് എനിക്ക് എൻറെ ഫ്രണ്ടിും ഉമ്മ തരലുണ്ട് അവളെ വീട്ടിലുണ്ടായിരില്ല അപ്പ അവക്ക് കൊടുക്കു കൊടുക്കുമ്പോ എനിക്കും കൂടെ കൊടുത്ത്‌വിടും
ആഹ അത് നല്ലതാ നല്ല പുളിയായിരിക്കും അതിന്
ആ ആ അങ്ങനെ കൊടുത്തു വിടും കുരുമുളകും പിന്നെ ഈ കൊടപുളിയൊക്കെ
ഉ വീട്ടില ൽഎന്തെങ്കിലും കൃഷിയൊക്കെ ഉണ്ടോ
വീട്ടില് കൃഷിന്ന് പറയാൻ ഇപ്പം പച്ചമുളക് വഴുതനങ്ങ അങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ അല്ലാതെ വലിയ കൃഷികളൊന്നുമല്ല നിങ്ങൾക്ക് എങ്ങനെയാ
ആ ന ഇവിടെ കോവക്കയുണ്ട് പയറുണ്ട് കോവക്കുണ്ട്
ആഹ
പിന്നെ ആ പിന്നെ ഈ പട്ടം കൊല്ല പച്ചമുളക് വഴുതനങ്ങ
പയർഇപ്പോ മഴയാവുമ്പോ ചീഞ്ഞ് പോവുലെ
ആഹ ഒന്ന് രണ്ടെണ്ണ പിടിക്കുന്നുള്ളൂപ്പം പക്ഷെ നമുക്ക് ആഹ കറി വെക്കാൻ അത്രയും കിട്ടത്തില്ല നമ്മള എന്തെങ്കിഒക്കെ ഇഴുക്ക ഇട്ടി വക്ക്പോ അതിന്റെ കൂടെ ഇടും
പക്ഷേ മഴയപ്പോ മഴ തുടങ്ങിയപ്പോ ഞങ്ങത് ഒഴിവാക്കി
ആഹ് ഇപ്പൊ കോവയ്ക്ക വലുതായിട്ടില്ലേ ഈ മഴ വന്നാൽ കോവയ്ക്കും പോകവും
ആണല്ലേ
ഉ നല്ല നീളുള്ള ഗോവയ്ക്ക് അറിയാമോ നീളുള്ള ഗോവയ്ക്ക് ഇടക്ക് വരയൊക്കെയ ഉള്ള
എങ്ങനെയാ
നീളള്ളൊരു കോവക്ക ഉണ്ടല്ലോ നീളള്ള സൈസ
സാധാ കോവെക്കല്ലേ നമ്മളൊ ഒരു വിരലിന്റെക്കെ അത്ര നീളള്ളല്ലേ നമ്മള ഒരു
രണ്ട് സൈസ ഉണ്ടല്ലോ ഒന്ന് ഉടണ്ടതുണ്ട് ഒന്ന് ഉ ഉടണ്ടിരിക്കുന്നൊ ഒരു കോ കേന്ത്
ആണോ
ആഹ് എന്റെ വീട്ടിൽ എൻന്റെ വീട്ടിലൊക്കെ നങ്ങ നല്ലോണം ഉടണ്ടിരിക്ക
ആ അത് നീളല്ലാതെ
നീളല്ലാത്ത ഇവിടെന്ന് ഹസ്ബൻ് വീട്ടിൽന്നുണ്ടെങ്കി നീളം കുറഞ്ഞു അല്ലേ എന്താ നീളം നല്ല നീളം വന്നിട്ട് ഇടക്ക്ിങ്ങനെ വരയുണ്ട് വെള്ള വര
ആ ആ അത് പെട്ടൊന്ന് പയ്ക്കൂല്ലേ
പെട്ടെന്ന് പഴുക്കത്തേന്നല്ല മറ്റേത് പെട്ടെന്ന് പഴുക്കും
ഉം ചെലത് നമ്മള് കറി വെക്കാൻ എടുക്കുമ്പോ പെട്ടെന്ന് പയ്ക്കും. തോരനൊന്നും വെക്കാൻ പറ്റില്ലല്ലോ പൈത്ത് കഴിഞ്ഞാല് ഇങ്ങള അത് എന്താ കയി തോരൻ വെക്കലാ
ഇവിടെ ഇങ്ങനെ മറ്റേ എന്തുവാ നല്ലോണ ഇങ്ങനെ വരട്ടി അടുപ്പത്തിട്ട് നല്ലോണം വഴട്ടി വഴട്ടി വരട്ടി വരട്ടി നല്ല ടേസ്റ്റ് ഇണ്ട്
ഈ സവോളൊക്കെട്ടിട്ടോ എണ്ണേലോ?
തോരൻ വെക്കുന്ന വല്യ പാടാ
തോരൻ വെക്കൂല
തോരൻ വെക്കും അങ്ങനെ വെലുതായിട്ടില്ല. എന്തല്ലെങ്കി പിന്നെ തേങ്ങ ഇട്ടിട്ട് പത്ത് പച്ചയ്ക്ക് തേങ്ങട്ട ഇട്ടിട്ട് ഒക്കത്തല്ലേ
ആഹ് നമ്മള് ഇതൊക്കെ വെക്കണ പോലെ എന്താ ഇത് വെക്കില്ല എന്തായും പേര് കിട്ടണില്ല ന്നോയി മറ്റേ കഴികണ സാ ഇതിനെന്തേലു പേര് അറിയില്ല മറന്നുപോയി
അങ്കി അത് പോട്ടെ
ആഹ് അത് പോട്ടെ പിന്നെെന്താ പറഞ്ഞേ ഇവിടെ സ്പെഷൽന്നായിട്ട വൈകുന്നേരം സ്പെഷ്യൽ ആക്കണ്ട ഇപ്പൊ ഞാനിങ്ങനൊക്കെ തട്ടി മുട്ടി ഞൻ
വൈകിട്ടത്തേക്കെന്താ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോ
ഉം വൈകിട്ട് ഇപ്പ എന്താ ഇണ്ടായേന്നോയിച്ച ഇക്കെ വരുമ്പോ എന്തേലും കൊണ്ടുരും പാലും എന്തെങ്കിലും കടിയക്കായിട്ട് കൊണ്ടുവരും അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കണം ആഹ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇണ്ടാക്കണം ആഹ് കവറുപാല്
അതെ വീട്ടിലൊന്നും ഇല്ല പശുക്കളൊന്നും
ഇല്ലല്ല ഇവിടെ അടുത്ത് ഇല്ല പക്ഷെ ഞങ്ങക്ക് കവറ് പാലമ്പ നമ്മുക്ക് പാലിനൊരു കട്ടിയുണ്ടാവും പിന്നെ മറ്റേ പാലാണ് ഏറ്റവും നല്ലത്
പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന പല നല്ല പല അവര്ങ്ങനെ വെള്ളൊന്നു അങ്ങനെ ചേ ബാക്കിയുള്ള വീട്ടിലേക്ക് അയിൽ ഇഷ്ടം പൊലെ വെള്ളം കൂടി ഒഴിക്കുന്നത് ഇപ്പങ്ങെനാവര് വെള്ളം ചേർ ല്ല കട്ടി പലായിരിക്കും അതി നമ്മളന്നെ നമ്മളിപ്പം ഈ ഉറ ഒഴിക്കാനായാലും അതിനെ എടുക്കും പിന്നെ നെയ്യ്
ആഹ്
നെയ്യ് എടുക്കും ഞാനിവിടെ അത് കാച്ചി വെച്ചിരുന്നു തലേന്ന് കാച്ചി ഫ്രിഡ്ജില് വെച്ചിരുന്നു അപ്പം പിറ്റേന്ന് രാവിലെ നമ്മളെടുക്കും ചായടെ എടുക്കുമ്പഴ്ത്തേക്ക് ഇങ്ങനെ
ആ മുകളിലുള്ള ആ പാട എങ്ങനെ ഒഴിവാക്കിയക്കല്ല പാട മാറ്റും ആങ്ങട്ട് മാറ്റി മാറ്റിയെടുക്കും ആ ആ അത് നമ്മള് പാക്കറ്റ് പാല് പറ്റുവോ
പാക്കറ്റ് പാല് പറ്റുവോന്ന് എനിക്കറി യത്തില്ല വീട്ടില് കിട്ടുന്ന പാലൊക്കെ നല്ല നല്ല പാലില്ലേ പാക്കറ്റ് പാല് എല്ലാം കൂടെ മിക്സിഡ് ആയിട്ട് വരുന്നയല്ലേ അത് നമ്മളി പാടയെല്ലാം കൂടെ മാറ്റി മാറ്റി വെക്കും എന്നിട്ട് രണ്ടാഴ് അ മൂന്നാഴ്ചയൊക്കെ ആവുമ്പഴേത്ത് ഇതെടുത്ത് മിക്സില് നല്ലോണം ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണ്ണം അങ്ങ് ആട്ട്
ഉം
ആട്ടിട്ട് വല്ല്യൊരു ചരുവത്തില് ഇതെല്ലാം കൂടെ തട്ടിട്ട് ഇളക്കി ഇളക്കി ഇളക്കി ഇളക്കി ഇളക്കിയെടുക്കും കറക്റ്റ് നെയ്യായിട്ട് കിട്ടും നല്ല നല്ല മണവും ആയിരിക്കും നല്ല മഞ്ഞ കളറാരിക്കും ഇല്ലില്ല
ഓ ഇനി അങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി എൽ എല്ലാരും പറഞ്ഞെക്ക് നെയ്യ് നെയ്യെടുക്കും നെയ്യ് നെയ്യെടുക്കുന്നിങ്ങനെ പറഞ്ഞ് കേക്കാം എല്ലാരുവേ നെയ്യുണ്ടാക്കണ കാര്യം
പക്ഷെ ഇത് സിംമ്പിൾ ആണ് നമ്മള് മറ്റേ ആഹ് നമ്മള് മറ്റേത് വച്ചാല്ലേ കടഞ്ഞ് കടഞ്ഞ് എടുക്കുന്നതല്ലേ വെണ്ണ എടുത്തിട്ട്അങ്ങനെ എടുത്താലും നല്ലതാണ് പക്ഷേ അതിച്ചിരി ബുദ്ധിമുട്ടാണ് ഇതാവുമ്പം വല്യ ബുദ്ധിമുട്ടല്ല
ആഹ് ഇതാ എളുപ്പണ ഞമ്മക്ക് ബാല് ക ആ കഴ വെച്ച് കഴിഞ്ഞാ പിറ്റേന്ന് രാവിലെ അതിന്റെ പാട എടുത്തു
ആഹ പടം എടുത്ത് മാറ്റി മാറ്റി വെച്ചിരുന്നാൽ മതി
ആഹ അങ്ങനെ ബുദ്ധിമുട്ടില്ലല്ലോ ഫ്രിഡ്ജിൽ വച്ചാ മതിയല്ലോ ഒരു കുപ്പിലാക്കിട്ട്
ആഹ അതെ അതെ ഞങ്ങൾ എങ്ങനെയ ഇവിടെന്നിരിക്കുന്നത് ഇപ്പൊ കൊറെ വർഷം കൊണ്ട് ഇപ്പ അങ്ങനെ എവിടുക്കുന്നത് ആഹ പൈസ ഭയങ്കര പൈസയാണ് അത് കൊള്ളത്തുമില്ല ഒരുമാതിരി വെള്ളക്കളറാആയിരിക്കത്തിന്
ഉം അത നമ്മുക്ക് നമ്മള ആവശ്യത്തിന് നമ്മള് പിള്ളേർക്കാണെങ്കില്
ആഹ പിള്ളേർക്കൊക്കെ കൊടുക്കും ദോശയിലും ചപ്പാത്തിയിലും ഒക്കെ കൊടുക്കാൻ നല്ലതാണ്
അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നല് ഞ ഇവിടുത്തെ പ പാല് അങ്ങ ഇ പാക്കറ്റ് വാങ്ങണോണ്ടേ
ആഹാ അടുത്തൊന്നും പശുക്കള്
ഉണ്ട് അങ്ങ് കുറച്ച് അങ്ങ് പോണം പക്ഷെ അവിടെ പോയി വാങ്ങാൻ ല്ല പിന്നെ ഇവിടെ സൊസൈറ്റിന്ന് പാല് വരും രാവിലെ ആറരക്കെ ആവുമ്പോ പിന്നെ വൈകുന്നേരം ഇതൊരു ടൈമിനും വരുന്നുണ്ട് അവിടെ പോയി നിന്ന് വാങ്ങണം
ഉ അതല്ല മിക്സഡ് പാലായിരിക്കും
ആഹ സൊസൈറ്റിന്ന് വരുന്നേല്ലേ എല്ലാം കൂടെ വരുന്നേല്ലേ അപ്പൊ മിക്സഡ് ആയിരിക്കുമല്ലോ അത് ചെലപ്പോം വെള്ളം കൂടിയത് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും ഉ ഉ
ഉ ഇല്ല ഇല്ല മോള് വന്നില്ല ഇച്ചിരിടെ കഴി ന തത്
ആ ഇപ്പ ടൈം ആ അവനായല്ലോ അല്ലേ മൂന്ന മണിയ ആയി ഒന്നര ആയി മൂന്നര ആവാനായല്ലോ പറയാം
ആ അങ്ങന ഇപ്പ ടൂഷന് ട്യൂഷ പോകുന്നുണ്ടായിരു ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞു അമ്മേ എന്നെ ട്യൂഷന് വിടല്ലേ നാളെ
ആ ഇപ്പളേ ട്യൂഷന് വിടുവോ
വിടും ഇവിടെ മോനും കൊണ്ട് ഭയങ്കര പാടാ അവളെ ഇരുത്തി പഠിപ്പിക്കാൻ ഇവനാണെങ്കി അവളുടെ ബുക്ക് എല്ലാം വേണം അവളുടെ മേളിൽ കയറി ഇരിക്കണം അവളെ പഠിക്കാൻ സമ്മതിക്കത്തില്ല ഇല്ലല്ല അവ അവള എതുും എടുക്കുന്ന അത് വേണം അതും അവളെ കീഴ കേറിയിരുന്ന് പഠിക്കണം
അപ്പൊ പഠിക്കാനും പറ്റില്ല അല്ലെ അവിടെ എങ്ങനെ ട്യൂഷൻ അങ്ങനെ ആരെ പിള്ളേരെ എടുക്കണതാ
ഇല്ല ഇല്ല ഇവിടെ ഒരു സാറും ഒരു ടീച്ചറും കൂടെ ഉണ്ട് ആ കറയ പുറത്താവുവാണ്
ആഹ
ഇപ്പം അവിടെ എടുക്കും
ആഹ ഞങ്ങൾ ഇവിടെൊക്കെ പിള്ളേരെ എടുക്കും ട്യൂഷൻ
ആഹ ഞാനൊക്കെ എടുക്കുമായിുന്ന ഉ ഞാനൊക്കെ എൻന്റെ വീട്ടിൽ കല്യാ കല്യാണത്തിന് മുമ്പ്ുവനൊക്കെ എടുത്തിട്ടുണ്ട്
ആഹ ആഹ
എടുത്തിട്ടുണ്ട് ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ട് ആ നമ്മുടെ പിള്ളേരെ അ
അങ്ങനെ എടിക്കത്തല്ല
ആ അത് അത് ശരിയാണ് നമ്മള് പറഞ്ഞ കേക്കൂലല്ലോ നമ്മൾ വടിയ എടുത്തിരുന്നാൽ പോലും അവരിരിക്കൂല
തൈ തരാ അത് തരാന്ന് മുന്നേ പിടിച്ചിടുന്ന്രിച്ച
ഒരു പടി നമ്മള എടുക്കുമ്പോ രണ്ട് പടി അമ്മളട്ടടുക്കും
ആ ഇവിടെ മടി എന്താ പിന്നെ എഴുതത്തി നിലവിളിയല്ല വടി എടുത്ത നമ്മ വടി പാറ്റണ ന എഴുതാമ്മ മടി വ അക്ക് നഞൻ എഴുതി ആഹ ഞ്ഞ
ആഹ
ഉ അതുകൊണ്ട് ഇച്ചിരി ശരിയായി
ഉ ഉം പിന്നെ വേറെന്താ
ശഷന ത ന ദിവസം ഇെ ആള നാള അവധി ഇല്ലേ
നാള അവധിയാണ്
നാളെ എന്താണ് പരിപാടി
നാളത്തെ പരിപാടി തീരുമാനിച്ചില്ല യുദ്ധയിരിക്കും ഇവിടെ
നാളെ എന്തായാലും നമക്ക് രാവിലെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് ആ പറശ്പൂര ആാണ് അങ്ങോട്ട് പോണം അവിടെ ഹസ്ബൻറിിന്റെ മാമറെ കടെ അപ്പ രാവിലെ അങ്ങോട്ട് പോ അപ്പൊ അതിന്റെ അടുത്ത് ശ അൂപ്പഴ
ഉം ഉം
പുളത്തു കൂടെ എന്നൊക്കെ
എങ്ങനെയാ
കുളത്തുപ്പുഴ കുളത്തൂപ്പുഴ
സൽപേരാണ്
ആഹ
ഞാൻ കേട്ടില്ല ആഹ കൊല്ലറിയാ
ആഹ കൊല്ലത്തിന്റെ അടുത്താണ് കൊപ്പുഴ കൊല്ലം ബോർഡർ ആയത് വ
ആഹ ആഹ്
ഉം
അതാണ് നേരത്തെ പോണു
ആഹ പതിനൊന്ന് മണിയ്ക്കാണ് അപ്പോ രാവിലെ ഇവിടന്ന് ഇറങ്ങിയ നമ്മ- അയ്യപ്പ കോവില് ഫേയ്മസ് ആണ് നമ്മുടെ ഫിഷൊക്കെ ഇല്ലേ മീനൊക്കെ ഇഷ്ടം പോലുള്ള നോക്കിയാൽ മതി അ ആ
എങ്കി ശരിയങ്കി വിളിക്ക എന്തായാലുംട്ടോ ആ ഓക്കെ